ഹലോ കേൾക്കുന്നില്ലേ ഉം വേറെന്തൊക്കെ സുഖല്ലേ
സുഖാണ് കൊയ്പ്പൊന്നുല്ല ആഹ് കുട്ട്യാള് സ്കൂള് വിട്ട് വന്നു ഉണ്ട് മൂന്നാള്ണ്ട് മൂന്ന് പെൺകുട്ടി
പെൺകുട്ടിയാ ഏ ഞമ്മൾ രണ്ടാളും ഒരുപോലെ ആയല്ലോ
ആ അതാ എന്തെങ്കിലൊക്കെ മനപ്പൊരുത്തം ണ്ടാവും
ആ അതന്നെ നമ്മക്ക് ഇൻക്കും മൂന്ന് പെൺകുട്ട്യാളാണ് ആ വർക്കത്തെന്നാണ് അതെല്ലേ പറയാ മൂന്നാള ഒരു രണ്ടാളും ഒരു പോലെയാണ്ന്ന്
അല്ല ചേലോല് പറയേ ആ അണക്ക് വെറും പെൺകു ട്ട്ട്യാളെന്നെ ഉള്ളൂലേ ഒര് ആൺകുട്ടിനെ തന്നില്ലല്ലോന്ന്റിയും അപ്പൊ അപ്പൊ ഞാൻ പറയാ പറയണോരൊടൊക്കെ പറയും പെൺകുട്ട്യാളെന്താ ബർക്കത്തല്ലേന്നറിം ആ ഒര് പറയണ കാര്യത്തില് അങ്ങനെ പറഞ്ഞതാ
അഹ് വീട്ട് കരാ ചേലോല് പരിം പെൺകുട്ട് എന്താണ് കുട്ടി പെൺകുട്ട്യാളാ ഏഹ് അൻക്ക് പെൺകുട്ട്യാളാ ചേല് ചോയ്ച്ചും എന്താ ആയ്ക്കോട്ടെ അയ്ച്ച്ട്ട് ഇപ്പോന്താ നമ്മക്ക് കൊയ്പ്പല്ല പിന്നെ ഓൽക്കാണ് കൊയപ്പം
വ്ക്ക്ണോല്ക്കാണ് കൊയപ്പം.
ആഹ് അത് അഹ്ഞ്ഞ് പെങ്കുട്ട്യാണ് ആങ്കുട്ട്യാ ഒന്ന് തന്നീലമ്മക്ക് അയന്നെ- ഞാന് അൽഹമ്ദുലില്ലാഹ് എത്രോ ഇണ്ട് കരഞ്ഞുകൊണ്ടിരിക്ക്-
അതെ ഉം ആഹ് ആഹ് ആഹ് ഏതാണെങ്കിലും പടച്ചോൻ ആഹ് ഏതാണെങ്കിലും പടച്ചോന് ഉംഹ്. പടച്ചോന് ഓരോരുത്തർക്ക് ഹയർള്ളതല്ലേ പടച്ചോം കൊട്-
അതാണ് അല്ല പെങ്കുട്ട്യാളാണ്ച്ച് നല്ല സുഖത്തില് കഴിയ്ണ എത്രോ ആള്- അതെ ആങ്കുട്ട്യോള്ല്ലോലാണ് കഷ്ടപ്പാട് കയ്യ്‌ണത്. പെങ്കുട്ട്യാളാവുമ്പോ ഓലൊര് പ്രാ സമയം കഴിഞ്ഞാ ഇമ്മാരും ഫ്രീയാകും. പിന്നെ അമ്മക്ക്‌ വാണംന്ന്ണ്ടെങ്കത് അയ്ന്പ്പെന്താന്നറിയോ ഏറ്റവും സങ്കടം? പെങ്കുട്യോള് ആങ്കുട്ട്യോള്‌ല്ല്യാഞ്ഞാല്- ഒരാള് പോയാ പിന്നെ ഒരാളൊറ്റപ്പെടും അതാണ് അവടേ- ഒറ്റപ്പെടും നഞമ്മളാവുമ്പോ മക്ക മക്കളെട്ത്ത്ക്കേലും പോകും ആണ്ങ്ങളാവ്മ്പൊ പിന്നെ അത് ആകെ ബുദ്ധിമുട്ടാണ്.
ആഹ് അ
ആഹ് ഇപ്പൊ ഞങ്ങളെവ്ടെ ഒരാളങ്ങനെ മരിച്ചിട്ട്- മക്കളെട്ത്ത്ക്ക് പോവാനതും ബെഞ്ചാ മക്കളെ കെട്ടിച്ചധികായിട്ടൂല്ല്യ ഇനിപ്പൊ പ്പൊ പറ്റു കൊ- ഒറ്റപെടാണ് ഇമ്മേണ് പോയതേന്നു.
ആഹ്
അവ്പ്പാആ എവുടീം പോയി നിക്കുമ്പോ അധിക പറ്റാ ഇമ്മാരാവുമ്പൊ പിന്നെ അയ്നന്സരിച്ച് ഒത്തൊരുമ്മി അടുക്കള്ള ജോലിയൊക്കെ ചെയ്ത് സഹായിച്ച്ങ്ങാണ്ട്‌ അതൊ കൂ കൂടാണ്ട് ഓരെകൂടണ്ട് കൂടും. അപ്പൊ പിന്നെ ഓൽക്കും ഇഷ്- ത്തെപ്പെടുത്ത് ഇപ്പാരാവുമ്പൊ എന്ത് പണ്യാപ്പൊ ഇട്ത്തൊട്ക്കാ പിന്നെ വേറെ - ആഹ് വേറെ പൊയ്ക്ക്ണെങ്ങെ മക്കളൊക്കെ വേറെ പൊയ്ക്ക്ണൊ അതും ഇല്ല്യ അക്കെ കൂട്ടത്തിലാണെനും മൂന്ന് മ- മക്കള് കെട്ടിച്ച്ട്ടു ഇഞ്ഞ്പൊ ചെങ്ങായി പെണ്ണെട്ടി ജീവിക്കണ്ടേരോ, അല്ലങ്കെഞ്ഞ് പെണ്ണ് സെര്യാവോ, അയാള് സമ്മയ്ക്കോ ഒന്നും അറീല. അത് ബു ബുദ്ധിമുട്ടാണ് ഒരാംകു- കുട്ടിണ്ടേന്ന്യെ എത്ര വല്ല്യെ തച്ചാട്ട്യാലും പെരീലൊര് സമാധാനത്തോടെ- കെടന്നൊറങ്ങ ഞാനായാലെവടേലും പോയി തിന്ന് വന്ന്ങ്ങാണ്ടെങ്കിലും അവ്ടെ കെട്ക്കാലാ മര്ക്കള് നോ- എടങ്ങേറ് അതാണ് നമ്മക്ക്ള്ള ബുദ്ധിമുട്ട് കൂട്ട്യാളായ പിന്നെ ഏത് അള്ളാന- കാവലാണല്ലാ
ആഹ് അതാഅങ്ങൻ തന്ന്യാണല്ലോ. പിന്നെന്താന്നോ മനുഷ്യനായിട്ട് ജനിച്ചാ ഒരിക്ക മരിക്കണം. ഏ മരണം വരുമ്പോ ഞാനില്ലാന്ന് ഒരിക്കലും പറയാൻ കയ്യൂലല്ലോ അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്താണ് ഇപ്പ ഞാനൊക്കെ ചിന്തിക്കും ഏറ്റവും മുന്നെപ്പോണോല് ഭാഗ്യവാന്മാര്ന്ന്. കാരണം അത്രയും ദോഷങ്ങള് കൊറക്കോലോ.
എല്ലാം കൊണ്ടും എല്ലാവരേം പ്രാർത്ഥനേണ്ടാവും നമ്മളാവുമ്പൊ പിന്നെ ആരൂല്യ പ്രാർ- ത്ഥിക്കാനൂല്ല്യ. ശരിയ ആരൂണ്ടാ- നമ്മളെ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചാനൊക്കല്ല ആൾക്കാരങ്ങട്ട് കൊറ ത്കഴിഞ്ഞാ പിന്നെ ഓര്ക്കും ഇപ്പൊ ആങ്ങ്ളാരായാലും അവര്ക്കൊക്കെ മട്ക്കൂലെ കൊറെ കഴിയുമ്മ മടുക്കും. പിന്നെ ഓരേക്കെ സാമ്പത്തികണ്ടാവൂല, ഓര് മക്കളെ കീയിലാവും ജീവിക്കാഹ്. അപ്പൊ പിന്നമ്മള കാര്യങ്ങള് ചെയ്ത് തീർക്കാനൊന്നും ഓരെകൊണ്ട് കഴിഞ്ഞോളണംന്നില്ല. ആയ കാലത്ത് പോയാലും ഇല്ലാര സപ്പോർട്ടും ഇണ്ടാവും.
ആഹ് അതെ അതെ എന്തായാലും പടച്ചോനൊക്കെ ഹൈറലാ-
കയർ കയറലാക്കട്ടെ. ഏതായാലും രണ്ട് ലോകം വിജയിക്കട്ടെ. ആ മോളു പത്താം ക്ലാസ് എക്സാമെയിഞ്ഞു. ഉം. ഇപ്പൊ പ്ലസ് വണ്ണിന് അപേക്ഷ കൊട്ത്ത്ട്ട്ണ്ട് അലോസ്മെന്റ് കൊട്ത്ത് കിട്ടീ- ട്ടീട്ടില്ല്യ. രണ്ടണ്ണം കയിഞ്ഞു മൂന്നാമത്തി കിട്ടേര്ക്കും. മാർക്ക് കൊറ- റവാണേനും ഇന്നാ പിന്നെ വല്ല്യെ കൊയ പ്പല്ല്യാത്ത മാർക്ക് ഇണ്ട് ന്നഅങ്ങനെണ്. ഉം ഇപ്പതൊന്നും അല്ല പ്ലസ്ടൂലെത്തീട്ടെ കിട്ടൊള്ളൂ.
ഉം അയിനിപ്പ എടത്തരക്കാര്ക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഫുള്ളേ പ്ലസ് ഇണ്ടെങ്കില് കിട്ടും അത് ഇഞ്ഞ്‌പ്പൊ ഒന്നൂല്ല പഠിച്ച സ്കൂളന്നെ കൊടുത്ത അവടെ തന്നെ കിട്ടും. ഉം
ഇത് ഒന്നിനും പെടാത്തവര ആവുമ്പഴ ബുദ്ധിമുട്ട് നല്ല മാർക്ക് ഒലുംയില്ല എന്നാ കുറച്ചങ്ങ് ർക്കണ്ടേനു തീരെ മാർക്കത പിന്നെ അനുകൂലംണ്ട്
ആഹ് അതെ അതെ അതെ
ഓള്ക്ക ഓളത്ര മാർക്ക് അതെക്കെ കിട്ടീക്കണ് ഓക്കെ കിട്ടായിള്ള അപ്പ ഞാൻ പറഞ്ഞു കിട്ടിക്കോളും പിന്നെ നമ്മൾ സബ്ജക്ട് കി കട്ടണക്കായി നല്ലത് വേറെ വിഷയങ്ങ കട്ട നല്ലത് വേറെ വിഷയങ്ങൾ അപ്പ അങ്ങനെന്തങ്കും നോക്കണ്ടാവുംർരിക്കും അവരുതായത് നോക്കുണ്ടാവില്ലേ
ആഹ് അഹ്
ഇള മലയാളം അറബി പിന്നെ എല്ലാർക്കും അറഞ്ഞതല്ലേ അതില് എ പ്ലസ് ഒരു ഇത്ണ്ടാവില്ല തോന്നുന്നുണ്ട് മൂല്യം ഉണ്ടാവില്ല തോന്നുന്നുണ്ട്
ആഹ് അതെ അല്ലന്നുണ്ടേ പിന്നെന്താ വല്ലഹാദിയ കോഴ്സ അങ്ങനെ എന്തെങ്കിലുക്കെ ചെയ്യണം
ഉം എന്തലും പ്ലസ് ടു പ്ലസ് വണ്ണും കഴിയാതെ ഒന്നിനും വേറെ വിടാൻ പറ്റില്ല ആദ്യ കോഴസില് ഒക്കെ കിട്ടുവോ
ആഹ് അതേ കോഴ്സ്സ് ഒക്കെ കിട്ടുവെയ് പൈസ അത് അറിയില്ല കാരണം ഇപ്പ എന്റെ മൂത്തച്ഛന് മക്കളുണ്ട് രണ്ട് പേര കുട്ടികളുണ്ട് പിന്നെ രണ്ട് ഒരു ഒരും ആഹ് ഒരു മരുമോൾക്ക് കഴിഞ്ഞ് അവര് സ്വന്തവായി തന്നെ വർക്ക് ചെയ്യാനുണ്ട് ഉം
ആഹ് അഹ് അവർകെന്ത് വർതനകോഴ്സിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ആക്കോ
ആഹ് മതപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അവര് സ് എന്ത സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും കുട്ടികക്ക് ട്യൂഷൻ എടക്കണ്‌ണ്ട് ഒരാൾ ഇരുപത് മുപ്പത് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് ഒരാൾ പത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടു ണ്ട് പിന്നെ അവർക്ക് അവരതായിട്ടുള്ള പഠനത്തിന് അവർക്ക് പോവുകയും ചെയ്യാലോ ഓൺലൈൻ ആയിട്ട് ആണ് ട്യൂഷൻ എടുക്കണന്നത് അപ്പ അതൊക്കെയാവുമ്പ ആഹ് അതൊക്കെ ആകുമ്പോ ഈ ഹാദിയ കോഴ്സ് അതൊക്കെ എടുക്കണ അങ്ങനെയൊകെ യുള്ള കോഴ്സ് എടുക്കുമ്പോ എന്താ വച്ചാ ഇങ്ങനെയൊക്കെ ഒരു ഉ പകാരമുണ്ട് പിന്നെ രണ്ട് ലോകത്തൊക്കെ ഉള്ള ഒരു മുതലാവുല്ലേ ആഹ് അങ്ങനകെ ആഹ് ആഹ് ആഹ് അതെ പൈസ ആഹ് അതാണ് സാമ്പത്തികായിട്ട് അങ്ങനല്ലേ
അതാണ് ചെറിയ മോള തന്നെ ചേർക്കാഞ്ഞത് രണ്ടാളും കൂടി പഠിപ്പിക്കാനുള്ള ധോം
ഓക്കെ ശെരിയാവുന്ന് പടച്ചോനല്ലേ വലുത് ഉം ഉം
അപ്പോ ശരിയായിക്കോളും
പിന്നെ ഇന്നലെ രാത്രി
ഒരാളെ മാത്രം മൂന്നാക്കും വേണ്ടേ ബസ് ഫീസുംഅതൊക്കെ കൊടുക്ക അത് മറ്റുള്ള ചെറിയോളെ ചേർത്തിട്ടില്ല്യ രണ്ടാളും കൂടി ചേർ മൂന്നാളും കൂടി ആയാ പിന്നെ നമക്ക് മുന്നോട്ട് പോകില്ലുത് ഇനിപ്പം ഇവക്ക് ഇവ്ട്ന്നായൊണ്ട് ഇവക്ക്ക്കെന്തായാലും പൈസ കൊണ്ടുള്ള ഉഞ്ഞ് വിടുന്നാണ്ട് ചേർക്കണമവെങ്കിലും ഉണ്ടാക്കണെങ്കിലും ഒക്കെ
ആഹ് അതെ
നല്ലൊരു ജോലി ശരിയായിട്ടില്ലേ കാക്കൂവിന് ഇപ്പോളും നല്ല ജോലി എടുക്കാനും കഴിയൂല്ല യൂനിയൻ ലൈന് ആഹ് അവിടുന്ന് ഇപ്പൊ എന്താണ് താൽമക്ക് ടൈൽസൊക്കെ വീണ് ഇപ്പ ഒരു ഒന്നര കൊല്ലത്തോളം സുഖം ഇല്ലാതെ വീണ് ഇപ്പ തന്നെ ഇരിക്കയായിരുന്നു
ആഹ് ശേരി
ഉം അയിന്നന്നൊക്ക് ഇങ്ങനെ ശരിയായി വന്ന് ഇങ്ങനെ പോക്ക് തുടങ്ങിട്ടുള്ളായിരുന്നു
ആഹ് ആഹ് ആഹ്
ഉം ഇപ്പൊന്ന് ഉരവേദനയാണ് രണ്ട് ദിവസം കൊറച്ച് മം മഴയത്ത് പോകുമ്പോ ഇ മക്ക് സ്നേഹത്തിന്റെ കൂടെ പോവാന് ഓലെയും തേങ്ങയും കൂടി മടൽ ഷോൾഡറിന്ന് വീണിട്ട് അങ്ങനെ വെയ്യാതെ ഒരാഴ്ചയിരുന്ന് ഒന്നല്ലെങ്കിൽ ഒന്ന് അങ്ങനെ അപ്പൊ പോലെ കൊക്ക കൂടി നോട്ടൊക്ക കൂടി ഈ ഒരാെ കൈമ കെത്തിയിട്ട്
ആഹ് ആഹ് ശരി ട്ടൻ ബുദ്ധിമുട്ടാണല്ലേ ഒക്കെ ശെരിയാവും പടച്ചോനല്ലേ വെൽത്
ആഹ് വലുത് അതെ അപ്പ പിന്നെ വല വലിയ പോഴസ് ആഹ്
ആഹ് ശരി ഇൻ്റ ഒരാള് അഞ്ചാം ക്ലാസ് എളക്കണ ഒരാ മൂന്നാം പഠിക്ക പിന്നെ ചെറിയളൊക്കെ രണ്ടര വയസായിട്ടള്ളു
ആഹ് കൈമന്നും ക
ആഹ് കഴ്മന്നും നാലമൊന്നും പോവാത്ത ഒന്നണ്ട്
ഏഹ്
ആഹ് എന്തായാലും
ഉം.
മഴണ്ടങ്ങളെ നാട്ടില്?
ല്ലന്ന് മഴ കുറവാ രണ്ടിസം നല്ല മഴൊക്കെ പെയ് ത് വെള്ളക്കആയി പ്പൊ വെള്ളം മഴ രാത്രിഒ ചാറി പോകും ചാറ്റൽമായയേ ള്ളൂ എല്ലാ വരും പെരുമയൊന്നും പെയ്യുന്നില്ല. മഴപറ്റ വിത്തറ്റമായിതിരിയാണ് തോന്നണത് നല്ല പൊരി വെയിലാണ്.
ഉം.
ന്ന് പിന്നെ കാലാവസ്ഥ മൂടലാണോ.
ആഹ ആഹ.
ന്നലെ പിന്നും മായ ചാറിയന്ന് അത്രയ്യ്ന്ന്
ഉം അ അഹ് ക്ക ക്ക
ന്നല്ല പിന്നെ സ്കൂള് വിടണ സമയത്ത കാണ്. മൂന്ന മണിയാകുമ്പോൾ നല്ലൊരു മയും. വന്ന ന്ന രാ ഇപ്പം മായതാതോന്നണ് നല്ല നനവുണ്ട് മുറ്റ്
ലാ ഇല ഇല്ല ഇന്നലെ വടെ, വടെ പിന്നെ വെള്ളംണ്ട് ഇവിടെ പിന്നെ വേനൽക്കാലത്ത് അങ്ങനെ വെറ്റലൊന്നുംല്ല കിണർ. ഇവിടെ പ്പ പന്ത്രണ്ട് പതിമൂന്ന് റിംഗ് വെള്ളണ്ട്. ഉം. അത് പിന്നെ നമക്കൊരു പാടത്തും വ പട് താണ് കിണറയ് അപ്പൊ അതുകൊണ്ട് പിന്നെ പ്പഴും വെള്ളം ഉണ്ടാവും.
വെള്ളണ്ടാവും മഴതാലും വേം വെള്ളമാവും
ആഹ് മഴ പെയ്താലും വേ വെള്ളമാവും.
വടെ മഴ പെയ്താലും വേമവള്ളാവൂല.
ഉം ഉം ഉം
ഇപ്പ പിന ഞ്ഞാന്ന് രണ്ട് ദിവസം ഒരാഴ്ച്ച മുന്നേ നല്ല മഴപെയ്തു രാത്രി. അതില വെള്ളായി ഇപ്പൊ. അതരേ വള്ളായിമായി്ട്ടിയ്യാ തില്ലാരും ചോദിക്കും വളത്ത് എപ്പളും പോവാണോ ചോദിക്കോ വെള്ളം തിരിച്ചോണ്ടരണേ മ്മക്ക്.
ആഹ് വെള്ളം ല്ലെങ്കി ഇടങ്ങാറാണ്.
ഉം.
ന്റെ വീട്ടിലങ്ങനെയാണ് വെള്ളം പെട്ടെന്ന് വറ്റും അവടെ വേനക്കാലം ഇരുമ്പളക്കനും ഇവിടെ ക്കെണർ പറ്റവാരണ്ടിട്ടുണ്ടാവും.
ആഹ്.
ആ അങ്ങനോക്കെ,
ആഹ്. പിന്നെ വേറെന്തൊക്ക നീന്താനൊക്കെ അറിയോ?
ഏഹ്?
നീന്താൻ ഒക്കെ അറിയോ?
ഓ നീന്താനൊക്കെ നീന്താനൊക്കെ അറിയ ന്നമ്മൾ ചെറുപ്പം മുതലേ പുഴയുടെ അടുത്ത് വളർന്നത് കൊണ്ട് നമ്മുക്ക് നീന്താനൊക്കറിയ. ന്റെ വീടിന്റെ അവിടെ പുഴയണ്ട് നമുക്ക് കല്യാണ കഴഞ്ഞ് വന്നപ്പോളാണ് ഇവിടെ പുഴകളൊന്നും ഇല്ല ഇവിടെ കുളങ്ങളാണ് പക്ഷെ നമ്മള് കുളത്തിലൊന്നും പോയി അങ്ങനെ കുളിക്കൂല.
കുളിക്കൂല പ്പൊ ഞാ പണ്ടത്തെമാതരി ആ ചാടമ്പോക്കൊക്കെ നിന്ന്ക്
ആ ചാടാപോണത് ഒരു രസായിര്ന്നു.
അത് രസേനി. അത് ട്രൗസറും കുപ്പായോ, സെമീസ് ഒക്കെ ഇട്ടിട്ട് ഒരു ചാട്ടെയിന്.
അതൊക്കെ ആലോയ്കബ പ്പ ചെറുപ്പക്കാലം വരാൻ തോന്നും.
ഉ ഉം പഷേ ഞമ്മള മാക്കക്ക അഒന്ന വാണ്ടന്നെ. ഇത് രണ്ടാമത്തൊക്ക് നീന്താൻ പിന്നും താല്പര്യമാണ് അവ ഓളെ കുപ്പി ഇട്ട് ഞാനി ഇപ്പൊ വീട്ടിപോയാല് ഇവിടെ ഒന്നുല്ല്യ. അവിടെ പോയി നീന്ത. ഔ ഓക്ക് മൂത്തോക്ക് ഭയങ്കര പേടിയാ ഓൾ അറങ്ങെന്നെല്ല്യ രണ്ടാമത്തോള് പിന്നീം
ഉം
ഉം പിന്നെ വേറെ എന്തൊക്കെ
വേറെന്താ എന്നിട്ട് എന്നാ ശരിയട്ട ഞാൻ പിന്നെ വിളിക്കാം